ആഹ്
കേക്കുന്ന ഏ ഇടെണ്ട് എന്താക്കുന്ന ആഹ് അണ്ണയിലുള്ളതാ ഇപ്പന്ത് പണിയല്ലേ
ഓഹ് എനിക്ക് എനിക്ക് പണിയൊന്നുല്ല ചായ കുടിച്ചിട്ടല്ല കുടിക്കണം പോകുമ്പോ
ആഹ് എവിടെ പോവാണ്ടെ
എവിടെയും പോവാനില്ലേ കുറച്ച് കഴിഞ്ഞട്ട് കുടിക്കണം
അതെയ ആഹ് വേറെ എന്താ പക്കക്ക തോട്ടല്ലുണ്ടാ പച്ചക്കറി തോട്ടം നിങ്ങധികം പച്ചക്കറി യൂസക്കല
ആയിഷരിയ ഞങ്ങള്ൾ പച്ചക്കറ ഒന്നുംല്ല ഞങ്ങക്ക് ഫുള് നോൺ വെജാഷ് ഇഷ്ടം ഏയ് അതൊക്കെ പണ്ടല്ലേ ഉം ഞാൻ എപ്പോഴും ചിക്കനും ബീഫും ഫിഷും ഒക്കെ ഇഷ്ടം
അതെ കൂട്ടുന്നാ
വെക്ക ഓ അതന്നെ എപ്പോഴും വെക്കല്
ക്കാ ഞാൻ ഒരയല്ലല്ലാം ഉണ്ടാക്കുന്നില്ല പച്ചക്കറിന്റെ ഇതെല്ലാം
പച്ചക്കറി കൃഷി അത് ചെറിയ രീതിയിലൊക്കെ ഉണ്ട് വലുതായിട്ടൊന്നുമ ഇല്ല തക്കാളി പച്ചമുളക് അതൊക്കെയുണ്ട്.
അക്കാ ആഹ അങ്ങന തക്കാളിയെല്ലാം പുടിക്കന്ന പെട്ടെന്ന്.
കളി പിടിക്ക പെട്ടെന്ന് കുടിക്ക തകളി പണ്ടാവും എന്താ അതെന്ല്ല വി അത് ശരിക്കുംല്ല നമ്മള് വീട്ടില് കൊണ്ടുവരുന്ന തക്കാളില്ലേ അതന്നെ പൊളിച്ചിട്ട് ഒരു ചാക്കില് കുറച്ച് മണ്ണ് നിറക്കിയ
ആഹ ചെറിയെ
ചാക്കിലോ കവറിലോ മണ്ണ് നല്ല മണ്ണ് നിറച്ച് വെള്ളമൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഈ വിത്തല ഇങ്ങെ ഇട്ടാൽ മതി തക്കാളി പൊളിട്ടായിന്ന് കട്ടണ വിത്തൽ അയില് ഇടാ കെറച്ച് മണ്ണിട്ട് മൂടാ ഒരു മൂന്നുസം ഫുള്ള് ആ ചെറു നല്ല മണ്ണ് നിറച്ചിട്ട് ചെറുങ്ങനെ മണ്ണൊന്ന് മാറ്റിട്ട് ഇത്തട്ടട്ട് ഇട എൻ റ്റ് ജസ്റ്റ് ഇങ്ങനെ അടക്ക അത് പെട്ടെന്ന് മെളയ്ക്കും പെട്ടെന്ന് മെളയ്ക്കും ഉം പെട്ടെന്ന് മൊളയ്ക്കും സൂര്യപ്ര സൂര്യ പ്രകാശുള്ള സ്ഥലത്ത് വയ്ക്ക
ആഹ്
സൂര്യപ്രകശ അടിക്കുള്ളൂ സൺലൈറ്റ് നല്ലോണം ഉള്ളടുത്ത് വെക്കണം വെക്കണ്ട മണിൽ വെക്കണ്ട കവറോടെ വെച്ചാമതി പിന്നെ അത് കൊറച്ച് വലുതാവല്ലോ?
ആഹ്
അത് കെറച്ച് വലുതാവുമ്പോ മണ്ണല് വേണങ്കി മാറ്റി മാറ്റി നട്ടാമതി.
ആഹ അയിന്നെ മാറ്റ മണ്ണല് ഇടണ ആഹ് ചെടിയോട് ബേരോട്
വേരോടെ അനക്കാതെ മണ് അയ്‌ല് വെച്ചാ മതി. തക്കാളിയ പെട്ടെന്ന് പിടിക്ക
ഉള്ളി സവാ അങ്ങനത്തെല്ലാം ഇതാക്കുന്നാ നിങ്ങ
സവോള അത ഇല്ലല്ല അതൊന്നും വീട്ടിൽ അങ്ങനെ ഇണ്ടാവില്ലേ അതൊന്നും ഇണ്ട ണ്ടാവില്ല പിന്നെ പയറൊക്കെ ഇണ്ടാവും പയറ് പെട്ടെന്ന് പിടിക്കും.
ആ വെള്ളപ്പയറെല്ലാം
അതൊക്കെ പെട്ടെന്ന് പിടിക്കും
ഉം ബിത്തിട്ടയ്ഞ്ഞ വെയ്യ മൊളിച്ചിട്ട് വരുന്നല പച്ചക്കറിന്റെ
വരും വെണ്ടയ്ക്ക് വരും. വെണ്ട വെണ്ടയ്ക്ക് ആഹ
തക്കാളി ആ
ആഹ് തക്കാളി നല്ലോവരും ചെയ്തോക്കൂ പച്ചമുളകക്കെ പെട്ടന്നവരു
ആ പച്ചമുള്ളല്ല വരും ഞമ്മഇട അങ്ങനെ നട്ടിട്ടില്ല ഇങ്ങനത്തെ തെങ്ങിൻറെ ചെറിയ ചെറിയ തെയ്യല്ലാ ഇതായി ചെറിയ തൈ നട്ടട്ട് തെങ്ങ് ആയിന് ചെറുങ്ങനെ നാലൊല്ലായി പൊരകൂടിയായി. വരെ തറവാട്ടിലുണ്ടായ ഇപ്പൊ ഞങ്ങ മാറി താമസിക്കുന്നണ്ട്. അപ്പൊ നാലു വർഷായി അപ്പൊ
അപ്പ നട്ടുലേ തേങ്ങയൊക്ക ഇണ്ടാവാതുടങ്ങിയ നല്ലാണോ?
ഇല്ല ആഹ തുടങ്ങീറ്റ അഞ്ചകൊല്ലന്ന് ആഹ വന്നത് ണ്ടന്നില്ലേ? അങ്ങൻത്തെ അതാ തോന്ന.
പെട്ടെന്ന് അവിടുന്ന് വാങ്ങിക്കാകിട്ടും ഒരു വർഷം ഒന്നര വർഷം ആഹ് ഞങ്ങക്കൊറവിശ്യ ഇവിടെ വന്നാണ് പക്ഷെ എന്താറിയോ അത് ഇണ്ടാവില്ല അവര് ഒരു വർഷം വർഷന്ന് പറഞ്ഞിട്ട് പൈസ സാനം തന്നിട്ടും പശെ ഇണ്ടായില്ല അങ്ങനെ ഒന്ന് നശിച്ചു കരിഞ്ഞ ചത്തുപോയി.
അത് വെർതേറിയന്നത് എന്തല്ല നമ്മക്ക ഓരോന്ന് അഞ്ചവർഷത്തന്ന് പറയുന്നേ
അത്പ്പോ സാധാരണ തെങ്ങ് അഞ്ചവർഷവണ്ടേ?
ആ അയ്നടി കൂടുതൽ ഇത് ചെറുതാന്ന് ബലിയ തെങ്ങ് നമ്മസാദാ തെങ്ങ് പോലത്തെതല്ലല്ല ചെർതിലന്നെ ഇണ്ടാന്നില്ലേ? ചെറിയ കൈക്ക് കൈയ്യോട് ഇതാക്കുന്നെ
ചെർതല്ലേ ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി എത്തണതല്ലേ ആഹ് ആഹ്
എത്തുന്നല്ല എത്തുന്നല്ലേ ഇത് എത്തു ഞങ്ങള അട ഇണ്ട തെങ്ങ എത്തു തെങ്ങില് ആഹ് തേങ്ങല്ല ബേം പെട്ടെന്ന് പറിക്കാൻ എത്തും
പക്ഷേ ആയിട്ടില്ലല്ലെ ഒരു വർഷം കൂടി കഴിയണം എല്ലേ
ഒന്നില്തേനു ഒന്നില് പുടിച്ചു ഞങ്ങക്ക്
പച്ചയാണോ മഞ്ഞയാണോ
മഞ്ഞ മഞ്ഞ ആഹ് ആഹ് അത് തേങ്ങന്നല്ലേ വക്കാൻ തോന്നുന്നു മറ്റേ ഇതല്ല മറ്റേ ചന്തങ്ങെ ഉണ്ടന്നില്ലേ മരുന്നനില്ലു ഉണ്ടക്കുന്നെ അതുപോലത്തേ അതല്ലാ
അതല്ല സാധാരണ തേങ്ങ കറിക്കൊക്കെ എടുക്കണത്
ആഹ് അത് പോൽത്ത തേങ്ങ വായ അങ്ങനത്തെല്ലുണ്ട് അതെ ഇ തോട്ടോ ഇണ്ട അവിടെ നിങ്ങള് നിന്റെ പേരിൽ വീട്ടില്
വീട്ടിലില്ല ഇല്ലില്ല തറുവാട്ടിലേ ഉള്ളൂ തോട്ടൊക്കെ വീട്ടിലൊന്നുംല്ല തൽക്കാലത്തിന് കണ്ടു വാഴേ തെങ്ങും ആഹ് തലവാട്ന്ന് കൊട്ന്നാ തൽക്കാലത്തില് രണ്ട് വാഴയും അങ്ങനെയൊ ക്കെണ്ട് അല്ലാതെ ഒരു കൃഷിയായിട്ട് തോട്ടം ഒന്നുല്ല
തോട്ടൊന്നുമല്ല ഉം
കൂടി വന്നിട്ട് കുറേയായാ അന്നേ
കുറച്ചായി ആ കുറച്ചായി അ അത് പത്ത് പന്നഞ്ച് വർഷമായി കൊറയായി ഞാനൊക്കെ ചെറു പ്പത്തിലെ വന്നതാണ് ഉം ഉം
അത് എന്ത് രണ്ട് നില വീടാ ഒരു നില വാർപ്പിട്ട പോരായാ രണ്ട് നില വാർപ്പന്നെ ആഹ് രണ്ട് നില എന്നെ വാർപ് രണ്ട് നിലയന്നല്ലേ ആ അങ്ങനെ
ഇല്ല ഞാൻ താഴത്
സൗണ്ട് ആക്കുന്നെ ആര് ആഹ് അതെ
ഉം
സൗണ്ട് കേക്കുന്ന ആരെ ഉള്ളോണ്ട് ബാക്കിൽ ഓറന്നെ ആഹ് നന്നായി
അമ്മണ്ട് ഇന്നലെ അഛമ്മ വന്നിട്ടണ്ട് അപ്പൊ അതിന്റെ സൗണ്ടവും
ആ അച്ഛമാന്റെ പൊരെടെ വീട് അടുത്തന്നെ എല്ലാ ഫാമിലിയും അടുത്തന്നെയാ
ഒക്കെ അടുത്ത തന്നെയാ പാപ്പനും എല്ലാവരു അടുത്തന്നെയാ
ആഹ് അതെ ആഹ് അപ്പൊ അങ്ങോട്ട് പോലില്ലന്തരാ നിനക്ക് സമയം ഇല്ല ടൈം ഇല്ല
സമയമില്ല അവിടേക്കൊന്നും പോലില്ലങ്ങനെ കാണുമ്പോ ഹായ് ഹലോ എന്ന് പറയുന്നല്ലാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോ പൂജയ
ആഹ് എന്തെല്ലാം ഉണ്ടാവല്ലേ അമ്പലത്തിലല്ലേ നിങ്ങളെന്തെല്ലോ പരിപാടി ഉണ്ടാവിന്നല്ലേ
ആഹ് അതെന്നെ
ല്ലല്ല നമ്മക്ക് ഇടെ അമ്പലം ഇണ്ട് അടുത്ത് കേക്കുന്നു സൗണ്ടെല്ലും അത്പോലെ ആ രാവിലെ എന്തല്ല എന്തല്ല ഒരു സോങ് പാട്ടല്ലോ ഉണ്ടാവല്ലേ മറ്റേ ആഹ് എപ്പളും കേക്കുന്ന ഈടെ ഞാൻ ന്റെ ഹസ്ബൻഡന്റെ പെരന്റട്ത് ഞങ്ങള അങ്ങോട്ടില്ല ഈടെ ആാ ങ്ങെ കേക്കുന്നുണ്ട്, പിന്നെ മാരി ഒരു രാത്രിയാന്നില്ല ആറ് ഏഴ് മണിയാവു മ്പോക്ക് പ ഇട്ട് അട ആഹ സന്ധ്യ സമയത്ത് നല്ല വാങ്ങല് കേ ആഹ കേക്ക് അവിടെ ഇണ്ടോ അമ്പലം അടുത്ത്?
ആ അവിടെ നല്ലടുത്തണ്ട്, അമ്പലണ്ട്.
അടുത്തണ്ടാ ഉ
പരുത്തണ്ട്
എന്തോലും പരിപാടി ഉണ്ടന്നുന്നില്ലേ, പോല ഉണ്ടാവന്നല്ലേ?
അപ്പ ആ പരിപാടിക്കൊക്കെ പോകൽ ഉണ്ട്, ഇടക്ക ഇടക്ക് എന്തെലും ഉണ്ട പരിപാടി? അപ്പൊ അതിലൊക്കെ പോലുണ്ട് ഉ
ഞമ്മള ഇങ്ങോട്ട് ഇങ്ങനെ കുറ ആൾക്കാരെല്ലാം പോന്നുന്നുണ്ട എന്തെങ്കിലും പരിപാടിയായിട്ട്. നിങ്ങളപ്പ ആഹ് ആഹ് ആ കാണല്ലണ്ട് അധികം നല്ല ഇത്ണ്ട എല്ലരടെ ഇപ്പ എല്ലാരും ഒരെ ഇതല്ല മുമ്പത്തവല ഇല്ലില്ല അതിലല്ല അങ്ങനെ മം വ ഫഹ മം, ഇത് ഫോൺലാ യേങ്കും മറ്റേ ശാലായെങ്കും എല്ലാവരും ഒരുപോലെ സംസാരിക്കുണ് മതം പറങ്കും ഒരേപോലെന്നല്ലേ മിണ്ടുന്നെ.
അതെ അതെ മുമ്പത്തെ ല്ല എല്ലാർക്കും അറിയുമ ഒക്കെ ചെയ്യാം ഉം അങ്ങെനെ അങ്ങെനെ
പിന്നെ ഉം വേറെന്താ? പലഹാരം ഇണ്ടാക്കുന്നില്ലേ കുട്ടികൾ വരുമ്പോ?
ആഹ എന്തെങ്കോ ഉണ്ടാക്കണ വിചാരിച്ചു, ഇടെ ഇപ്പ സമയം പോയതറിഞ്ഞില്ല.
ഹേ ഹ്.. നാല് മണി ആകുമ്പളെക്കും വരില്ലേ അവര്?
ആഹ അവരിപ്പോ വരും നാലര ആവുമ്പോ, ഇപ്പ മൂന്നര ആയെന്. ഒരു ട്രിപ്പ് പോന്നേ, ഒരു ട്രിപ്പ് പോയ ശേഷം വരുന്നത് തായോട്ടോന്ന് പോയി ഞങ്ങളെ റോട്ടില് ആഹ്.
സെക്കന്റ്‌ ട്രിപ്പ പിള്ളേരുടെ അല്ലേ? ഇവിടുത്തെ കുട്ടികൾടെ
മുമ്പ്ണ്ടായി മും വരുന്നുണ്ടായി. ഇപ്പൊ ഒരു മണിക്കൂർ ശേഷം വര് ആഹ ഫോൺ ഫോൺ പിന്നെ ത് ഞങ്ങക്ക് പിന്നെ വിളിക്കാംൻ വൈ ഇന്ന് രണ്ട് ദിവസം ബാക്കി ഉണ്ടായി. ടൈം അതറെ സ്കൂളില്ലാത്തണ്ട് ഫോണ എന്ത വിളിച്ചി രണ്ട് വട്ടം വിളിച്ചു, നമ്മക്ക് വിളിക്കാൻുന്നില്ല അല്ലേ? സൗണ്ട് കേക്കൂ പിന്നെ ഫോൺ തരല്ല അങ്ങനെല്ലാം ഉണ്ട്
അത് ശരി അവരുണ്ടാവകുമോ ആഹ് ആഹ് ആഹ്
നിനക്ക് പിന്നെ ആടെ പോ വിളിക്കാ അങ്ങനെയല്ലല്ലേ ബാങ്കിലും പോയാങ്ക് ഉച്ചക്കില്ല ചോറ് കഴിക്കുമ്പോ ശേഷം
ഉചാ ആ ബ്രേക്കുണ്ട് പിന്നെ ഇടയിലെ ഇടയിൽ നമുക്ക് ശകലം ഗ്യാപ്പ് കിട്ടും. പത്ത് മിനിറ്റൊക്കെ ന്തായാലും ഗ്യാപ്പോക്കെ കിട്ടെ
അപ്പൊ ഇപ്പൊ ഇന്നാ നീ ഇത്ര ഇതാക്കിയെ? അഞ്ച് കഴിന്നത്ര വിളിച്ചാ ഇന്ന് ഉണ്ട് നേരല്ല
അ ഞാൻ പറയാ ഹം ഹം ഹം പിന്നെന്തെക്കെയാ, വീട്ടിൽ പോവാറില്ലേ സ്വന്തം വീട്ടില്?
കൊറ കൊറേ ആ നാളായി പോവാ തര രണ്ട് മാസംന്തായി ആഹ് അല്ല ഒരു മണിക്കൂർല്ലാം പോണം ബസ്സില് വെണ്ടിൽ കാ അങ്ങനത്തേൽ പോന്നങ്ങി. ഒരു മണിക്കൂർ വേണ്ട.
ഒരു മണിക്കൂർ വേണ്ട, ബസ്സിനാണെങ്കിൽ ഒരു മണിക്കൂറേണല്ലേ?
ഞാൻ ഇപ്പൊ ഒന്നെങ്കില് സ്ലോ എന്റെ മ കാല് അയ്യോ മാപ്പിള ഇതു മാത്രമേ കേറുള്ളൂ, ഇല്ല നമുക്കറിയില്ല അങ്ങനെ.
കാറില് പോവള്ളുല്ലെ ആഹ് ആഹ്, ഡ്രൈവിംഗ് അറിയില്ല അല്ലെ ഇങ്ങൾക്ക്? എന്താ പഠിക്കാത്തെ
നമുക്കത് അന്നൊരിക്കൽ പഠിച്ചില്ലേ നീ അവർക്കെ പഠിച്ച എന്റെറെ ആഹ് ബ്രദറിന്റെക്കെ പസ്റ്റ് ഇതാക്കി പിന്നെ നോക്കുമ്പക്ക് കത്തിട്ട് പൂണ് പിന്നെ മതിയാക്കി ധൈര്യം പോയി ഒരിക്ക മറഞ്ഞല് നമ്മക് ഒരിക്ക് ധൈര്യം ഉണ്ടെങ്കല്ലേ ഇല്ലങ്ക അത് ഇത് തോന്നില്ലല്ലെ നല്ല ഇൻട്രസ് ഉം കാണുമ്പ എളുപ്പ എന്ത് ഭാരല്ലാത്ത പോലെ ഞമ്മ തൊട്ട് ഭാര അറിയന്ന് സ്കൂട്ടി അങ്ങനത്തെല്ലാം
ഉം ഉം ബ്രദറ് പഠിപ്പിക്കൂല്ലേ
പഠിപ്പിക്കും അന്നേരന്നേ പെരലിണ്ടാകുമ്പോ ഞാന് പെരലുണ്ടാമ്പോ പഠിപ്പിച്ചൊണ്ടയി ആ എടുക്കും അപ്പൊ പിന്നെ ദൈര്യ പോയി
ഒന്ന് വീണേല് ധൈര്യം പോയി
ആ ഓക്കെ ശെരി
ഉം ന്നാ ആയിക്കോട്ടെ ശെരി